ന്താ കൈച്ചോ
ഹലോ കേക്ക്ണില്ലേ
കേക്ക്ണ്ടാ ന്താണ് ചായട്ച്ചാ ചായ കുട്ച്ചിട്ടില്ല മോന് മദ്രസ്സ വ് ട്ട് വന്നാലാണ് ചായ കുട്ക്കാ അതെന്തേ ഒരുമിച്ച്താ കുടിക്കാ
ആഹ് ഒരുമിച്ചിട്ടാ കുട്ച്ചാ
അയ്ശെരി ആഹ് ഞാൻ പിന്നെ കുടിച്ചിട്ടാ അവർക്ക് വന്നാ വാരി ഇങ്ങനെ കൊടുക്കണത്ര കൊറേ ടൈമ്ട്ക്കും
ഉം നമ്മക്ക് നമ്മളെ പള്ളേണല്ലോ ഫസ്റ്റ് ലേ
ഞാൻ പിന്നെ ന്റെ കാര്യം പെട്ടെന്ന് നോക്കും ഉം ഉം ഞാൻ പിന്നെ കൊടുത്താല് പിന്നെ അമ്മക്ക് എന്തെങ്കിലൊക്കെ ഇഞ്ഞിപ്പോ ചെലപ്പോ ഒരു ഫോണൊക്കെ കൊടുത്താ സ്വന്തം ര്ന്നു ഫുഡ്യ്ക്കാ അപ്പൊആഹ് നേർത്ത് നമ്മക്ക് വേറെ പണിടുക്കാലോ ഇന്നാണെങ്കില് ഒരു വെയിലും ങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇനി കുറച്ച് പണീളൊ
അത് അങ്ങനെണ്ട് വെയ്ല് വന്ന്ട്ട്
പക്ഷെ ന്നാലും ചൂടുണ്ടോടൊ ഒരു തെളിഞ്ഞ്ക്ക്ന്ന് ക്ലിയർണ്ടോ ആകാശൊക്കെ ക്ലിയറുണ്ട് ഉം പക്ഷെ ന്നാലും പറയാൻ പറ്റൂലാട്ടൊ ചെല്പ്പ്പം ഉച്ചക്കെക്ക്ക്കൊന്നും ർ നോക്കീട്ടില്ലാ ഇഞ്ഞ് മീന് വാങ്ങും അപ്പളെ ഉച്ചക്കത്തെ കാര്യം തീരുമാനാവു അവടെ
ആഹ് വടെ മീൻകാരൻ വെർണം ന്നാലെന്നേ കുമ്പളങ്ങക്കറിണ്ട് ഇന്നലെ ബാലൻസ്ള്ള കുംമ്പളങ്ങ കറിണ്ട്
അയ്ശെരി എങ്ങനെ വെക്കാ തൈര് ഒഴിച്ചിട്ടാ ഹലോ കേക്ക്ണ്ടോ ലൊ കേക്ക്ണ്ടാ